ഹലോ കേൾക്കുന്നുണ്ടോ മേഡം ഹലോ ഹലോ
ഹലോ ഹലോ
കേൾക്കുന്നുണ്ടോ
ഞ്ഞോളൂ
ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചായിരുന്നു
ആ പറോ പറഞ്ഞോളൂ എന്താണ്
അത് ഞങ്ങള് സ്കൂളിന്നെ കോളേജിൽ നിന്ന് ടൂർ പോയത് അതൊന്ന് പറയാന്ന് വിചാരിച്ച് വിളിച്ചതാ
ആ പറഞ്ഞോളൂ എന്നാ എങ്ങനെ പോയിന്നെ നിങ്ങള് ബസ്സിനോ
ആ ബസിന് കോളേജന്നല്ലാ എല്ല ഒരുപാട്
എന്ത് എന്ത് ടെ ഏത് കോളേജിലാ പഠിച്ചിനിയെ
ഴിക്കോട് എമഐൽ
ആ എന്താ പാരമടി
ആ പാരാവളിക്കർ ആ അപ്പ ഞങ്ങള് എല്ലാ കോളേജ ഇതല്ലാരും അ ടീച്ചർമാരക്ക പറഞ്ഞ നമുക്ക് വെക്കേഷനില് ടൂർ പോവാറന്
ആ ആ എന്നിട്ട് എത്രറുപ്യ പൈസ എത്രയ
എപ
രണ്ടായിരോ ആ ആ
ഞങ്ങളുടെ ഇണ എല്ലാ സാധനങ്ങളും കൊണ്ടുവരാൻ പറഞ്ഞ കുട മനാനാവുമ്പോ തണുപ്പുണ്ടാവുമല്ലോ അപ്പ ക്കും മറ്റതൊക്കെ എടുത്തോണ്ടി അങ്ങനെ
നിങ്ങൾക്ക് റൂമ ഒക്കെ ഉണ്ടോ നമ്മളഎങ്ങനെ പോവ എന്നിട്ട്
തന്നെ മൂന്ന് മണിയൊക്കെ ആകുമ്പോ അരിക്കോട് എത്താറായി
ആ ആ അപ്പൊ മൂന്ന് മണിക്കു എങ്ങനെയാണവിടെ ചെ- ആരിപ്പോൾ പോന്നന്നിട്ട്-
ഏ
ആരപ്പ മൂന്നണക്ക് അങ്ങോട്ട് പോയ
ഞാ എൻറെ ഉമ്മാന്റെ കൂടിയാ നിന്ന് എന്നിട്ട് അവിടുന്ന് വപ്പി ഞാനും മൂന്ന് മണിക്ക് പോയി അങ്ങ- അങ്ങനെയൊക്കെ-
ഏ എന്നിട്ട് അപ്പൊ ബസ് പിന്ന അങ്ങോട്ട് വരിയേ
ആഹ് ബസ് ഞങ്ങള കോളേജിന്റെ ഫ്രണ്ട്ക്ക് വന്ന് പിന്നെ ഞങ്ങെല്ലാരും അങ്ങോട്ട് കേറി എന്നിട്ട് യാത്ര തുടങ്ങി യാ- യാത്രയിൽ ഞങ്ങൾ എല്ലാരും- ഉമ്മാ ഡാൻസ് കളിച്ചു പാട്ടുപാടി
ആ അതല്ല ഭക്ഷണങ്ങളോ? ഭക്ഷണങ്ങള്-
ഭക്ഷണ-
അങ്ങനെയല്ല ഭക്ഷണ നിങ്ങ എന്തൊക്കെയ- കൊണ്ടുപോയതാണോ ചോദിച്ചതാ
ഭക്ഷണം ഞങ്ങൾ ബേക്കറിയും അങ്ങനെത്ത കൊണ്ടോയിട്ടുള്ളു പിന്നെ ഫുഡ് രാവിലെ വെള്ളപ്പം ഉണ്ടായിരുന്നു ഇല്ല കടലക്കറി പച്ച പട്ടാണില്ലേ അതും
ഗ്രീൻ ബീസ്
അതെ ല്ല പിന്നെ ഉച്ചക്ക് നല്ല ബിരിയാണി
ഏ അപ്പൊ ഔ ഔടെ വിടെ അനുസ സ്ഥലത്ത് എത്തിയേണ്ടാ തിന്നുവാ
ആഹ കൊടക്കനാല് മലയാളത്തിന്റെ അ
ഏ ആ ആ എന്നിട്ട് ഏ എന്നിട്ട് അവിടുന്ന് പിന്നെ നിങ്ങെന്താ കുളിച്ച് നിങ്ങള് പിന്നെ റൂമക്ക് പോവേ
ആ ഫ്രഷായി ഫ്രഷായി റൂമുക്ക്
ഉം
ഫ്രഷ് ആവാൻ റൂമിൽ പോയി ഫ്രഷ് ആയി ഡ്രസ് ഒക്കെ മാറി ഓരോരോ സ്ഥലങ്ങളക്കെ കാണാ പോയി ഒരു ദിവസം എല്ലാം കാണാൻ പോയി
എന്തൊക്കെ അനുഭവങ്ങൾ ഇണ്ടായേ കാണണോടത്ത് എന്തെങ്കി തിന്ന് ഭഷണങ്ങളൊക്കെ എന്ത
ഞങ്ങള് ഉപ്പിലിട്ടത് പാൻ്റും കുപ്പയോന്നും അല്ല ഞാൻ ചുരിദാറെന്നെ ഇട്ടേ ഇൻ്റെ ഫ്രണ്ട്സ് എല്ലാരും പാൻ്റും കുപ്പായ ഇട്ടേ.
ആഹ്
ഉം ഇന്നിട്ട് ഞങ്ങള് സാധനങ്ങളൊക്കെ ഇണ്ടാക്കിയതൊക്കെ കണ്ട്. പലതരം പാത്രങ്ങള് ഓരോ ഐറ്റം ഫുഡുകള്
ഏ അവുടെ പാത്രങ്ങളും ഫു ഡുകളും ഉണ്ടോ?
ആഹ് ഓരോരോ സ് സ്ഥലത്ത് ഇങ്ങനെ ഇണ്ടാക്കി വെച്ചേക്ക നമ്മക്കത് ഇങ്ങനെ കാണാം വഴീ ല് ഇങ്ങനെ നടന്നിങ്ങ് പോകുമ്പോ ഇങ്ങനെ കാണ രണ്ട് സൈഡിലും ഇണ്ടാവും
ആഹ് ആഹ് ആഹ്
അങ്ങനത്തൊക്കെ ഇണ്ടാവല്ലോ?
ആഹ് ആഹ്
റ്റ് അതൊക്ക തന്നെ മനോഹര മായ സ്ഥലായിരിക്കും.
ആ പിന്നെ എന്തൊക്ക ഇങ്ങള് വാങ്ങിയോ?
ഞങ്ങള് ഞാൻ ഇന്റെ അനിയത്തിക്കൊരു കൈചെയിനും ഒരു വളേം മാലേം ഏർബാൻ്റും അതൊക്കെ വാങ്ങി. പിന്നെ ഇന്റെ നാത്തൂൻ്റെ കുട്ടിയക്കും വളേം മാലേം ഏർ ബാൻ്റും ഒക്കെ വാങ്ങി.
ആഹ് നാത്തൂന്റെ കുട്ടിയളൊക്കെത്ത ഇപ്പൊ ചെറിയ കുട്ടികള.
ആഹ് ചെറിയ കുട്ടിയള. ഒന്ന് ഒന്നിലാണ് ഒന്ന് എൽ കെ ജിലാണ് അങ്ങനെ-
ഏ അതാ ഇന്നിട്ട് അങ്ങനെ മാങ്ങി പോന്ന് പിന്നെ എവുടെ എത്തി പിന്നെവുട്ക്കേനു അവുട്ന്ന് എത്രണിക്കന്നിട്ട് അവുട്ന്ന് പോ ഇങ്ങള് ഡ്രസ്സൊക്കെ എത്ത ഇട്ടേ ഫാൻും കുപ്പായ അല്ലെ ങ്കില് പർദേ ചുരിദാറെന്നെ എട്ത്ത്ലേ
ആഹ്
അത് കല്യാണം കഴിഞ്ഞേൻ്റെ ശേഷം പോയേ കല്യാണത്തിന്റെ മുമ്പോ ഏ ഇങ്ങനെ നി
നിക്കാഹ് കഴിഞ്ഞേൻ്റെ ശേഷം
ഏന്നിട്ട് പൈസ ഒക്കെ മാപ്പിള തന്നോ?
ആഹ് മാപ്പിള തന്ന് ഞാൻ പോവില്ല വിചാരിച്ച് നിക്കേനി- ഇപ്പൊ പോണേന്റെ തലേ ന്റെ അവസ്ഥാണ്- ഇജാണ്ട് പോയിക്കോ പറഞ്ഞാല് ടീച്ചർക്ക്- ഗൂഗിൾ പേയില് രണ്ടായിരം- കൊടുക്കലും പോവലും പെട്ടെണ ഇണ്ടായ പോ ഹൈ ബ്രഡ് പ്രതീക്ഷിക്കാത പോയെ
ആ ആ അങ്ങനെ പോയപ്പം ഞമ്മക്ക് സന്തോഷാണല്ലോല്ലേ
ആ ആ ഇതീക്കൊ അഫ്സൽ വിൾച്ചീണ്ട് ഇന്റെ ഹസ്ബൻഡ് വിൾച്ച്ണ്ട്
അപ്പാ ഇനിയിപ്പാത് കട്ടായ പിന്നെ അയിന്റെ സ്മാർ ത് പോകൂലേ
ഉം
അപ്പ ഇനിയെത്താ കാട്ടാ ഇതിനൊരു സമയണ്ടല്ലോ ആറെ മണി ഇതായി
ആ കട്ടാക്കിയാലോ എന് ന്താ അറീല്ലാ ഞാൻ കട്ടാക്കി ട്ടോ
ആ എപ്പളുംങ്ങ വിളിചയാ
ആ ഇപ്പം കട്ടായി ഞാൻ പ്പം കുളിക്കുന്നു
കട്ട് ഇഞ്ഞ് വിളിച്ചാണ്ന്ന്ണ്ടെങ്കി കട്ടാക്കിയാണ്ടി ന്ന് ന്നെട്ട്
അ ഇങ്ങട്ട് ഞങ്ങളങ്ങനെ പോയി
ആഹ്
തും കണ്ട് പിന്നെ ഒരു വ്യൂ പോയിന്റ് എന്ന സ്ഥലണ്ട് അങ്ങട്ട് പോയി അവിടുന്ന് കോടമഞ്ഞും അങ്ങൻത്തൊക്കെ കണ്ട്
ആഹ്
അങ്ങനൊക്കെ
ഏ എന്നിട്ട് പിന്നെ അവ്ടുന്ന് എപ്പളാ ഇങ്ങള് ഇങ്ങട്ട് തിരിച്ച്ണേ രാത്രിയാണോ പകലാണോ
രാത്രി വീട്ടിലെത്തിയപ്പോ രാവിലായി ആ ആ വൈകുന്നേരം ആഹ്
മ അവുടെങ്ങ മയെക്കെ ഉണ്ടാവോ അല്ലെങ്കില് വെയി
കോട നല്ല തണുപ്പ ഇപ്പൊ അവിടുത്തെ കൊടയ് കനാലല്ലേ അപ്പൊ നല്ല കോട കുതിരസവാരിയൊക്കെ ഇണ്ടായിന്
അപ്പൊ അങ്ങനെല്ലാ ഇങ്ങനെ കോ അതാ പറഞ്ഞേ നമ്മളെ തണുക്കണേന് എങ്ങനത്തെ ഡ്രസ്സാ വാങ്ങി പോയിനേ
കോട്ടിട്ട്
ആ പിന്നെ ഇടണ ഡ്രസ് റഞ്ഞാല് രണ്ട് മൂന്ന് ഔ കൂടുന്നെ വാങ്ങീനി ങ്ങൾ
ഞാൻ എന്റെ ഫ്രണ്ടിൻ്റെന്ന് വാങ്ങി
ഏ ഹസ്ബന്റിൻ്റെല് ഇണ്ടായിണ്ടാവൂല്ലേ
ആഹ്
ആഹ് അപ്പൊ പിന്നെ വാങ്ങണ്ടിവന്നണ്ടാവൂല
ആഹ് അങ്ങനെല്ല ല്ലാ പൈസ കൊടുത്ത് വാങ്ങേണ്ടിവന്നില്ല
ആഹ് ആഹ് ആഹ് എന്നിട്ട് പിന്നെ ഇ ആ അ എത്ര മണിക്കവടെന്ന് പോന്നത് ബസ്
ഞങ്ങൾ ഒരു ആറു മണിക്ക് ഇറങ്ങി
ആഹ്
പിന്നെ രാത്രിയിലത്തെ കഴിച്ചിട്ട്
ആഹ് ആഹ്
ടയർ പ ഞ്ചറായിക്ക് ടയർ പഞ്ചറായി
ഏ വ ആഹ് ആഹ് ആഹ് ആഹ്
അങ്ങനല്ല അങ്ങനല്ലോര് ഇങ്ങനെ പോയി എല്ലാതും കണ്ട് പോണ്
എന്നട്ട് പിന്നെ രാത്രിയായി പെരേല് എത്തിയപ്പോ
ആ ആ സമയം രണ്ട് മണി മൂന്ന് മണിയൊക്കെയായ് കോയി
അപ്പോ ട്രയ് ടയർ ർ പഞ്ചറായപ്പോ എങ്ങനെ ഇവിടെന്ന് നന്നാക്കി
അവിടെ ആഹ് വർക്ക്ഷാപ്പിൽ പോയി ഞങ്ങൾ എല്ലാരും അറിഞ്ഞ് ഇ നന്നാക്കി
ഒരു സന്തോഷം ഉള്ള നേരമാവുല്ലേ അങ്ങനെ ആകുമ്പോ നമ്മളെല്ലാ സംഗതികളും മറന്ന് അവര് നമുക്ക് സോയലുകളും തൊന്നും ഇല്ലാതെ നമ്മള് ഇവര് എൻജോയ് ചെയ്യാനാന് നമുക്ക് അല്ലെങ്കി നമ്മള് വീട്ടിലാവുമ്പോ- ആ പൈസ അല്ല മറ്റതില് എല്ലാ കാര്യത്തിനും- സ്വര്യംഉണ്ടാവില്ല നമ്മളിങ്ങനെ പോകുമ്പോ അല്ലെങ്കിൽ ഞ- കുട്ടികൾ മറ്റത് മറിച്ചത് എന്ന് വേണ്ട നമുക്ക് പിന്നെ ഒരു രസമാണല്ലോ പഠനത്തി- യാത്ര ചെയ്യാറ് തന്നെ അതു വേറെ രസമാണ് എന്നിട്ട് പിന്നെ ഉമ്മാ - പൊടി പോയി പിന്നെ എപ്പോഴാണ് വീട്ടിക്ക് - കെ നട്ട്
ഉമ്മാന്റെറ വീട്ടിപോയി പിറ്റേന്ന്. വൈകുന്നേരം എന്റെ വീട്ടിപോയി
എന്നിട്ട്എവിടെയാണ് വീട്
എന്റെ വീടെ കാവലൂര്
അല്ല സാ കുട്ടികക്ക് സാധനൊക്കെ കൊടുത്തോ
ഓ കൊടുത്തു ഞാനും ഉമ്മയും നടന്നു എല്ലാരുടെ അങ്ങോട്ടുവന്നു ഇങ്ങട് കുട്ടിലക്കെ ഒക്കെ കൊടുത്തു അപ്പോഴൊക്കെ നല്ല സന്തോഷമാ യി അങ്ങനെ
ആ നാത്തൂമാരുടെ കുട്ടകൾക്ക് കൊടുക്കേ
ഉ പിന്നെ പിന്നെ എന്റെ ഏട്ടത്തിടെ മോൾക്കും വളരെ അനിന് ഞാന് ലൈറ്ററല്ലേ എന്റെ ലൈറ്റ്
ആ
അത വങ്ങിയത് ഓ ആ ആ അതെ
ആഹ പിന്നെ
പിന്നെ ന്റെ ഉമ്മാക്ക് ചെറിയൊരു മോതിരമാണ്
ഏ ഉമ്മാക്കൊന്നും വാങ്ങീനോ ഉം ഉമ്മാക്ക് അങ്ങനെയൊക്കെ ഇഷ് അങ്ങനത്തൊക്കെ ഇഷ് ചെലോൽക്ക് ങ് ഏ
ണ്ടാവല്ലോ അങ്ങനെ അത് ചെറിയ കൊണ്ടുവന്നല്ലോ അതെ
ആഹ നമ്മള് കൊടുക്കുമ്പോ സന്തോഷം ഉണ്ടാവുന്നുല്ലേ ഉമ്മാരി ക്ക് നമ്മൾ എന്ത് വാങ്ങി ന്ന്യലും ആയിറ്റക്കെ സന്തോഷയിക്കാണും ഉമ്മാർക്ക് വേ
ആ ആഅതെ
അതെ ഇനി വേ വല്യതോ ചെറുതോന്നല്ല വാങ്ങി നമ്മള് കൊടുക്കണം ആദ്യം ഇങ്ങൊരു മുട്ടായിട്ടാണെങ്കിലും ഉം ഇത് വേണോന്ന് നിങ്ങള് തിന്നോന്ന് ചോദിച്ചാലന്നെ ഓള വെള്ള നെറഞ്ഞ് ഏ അപ്പം ഉമ്മാക്കും മാങ്ങിയ ങ്ങനെ വാങ്ങി പിന്നെ അപ്പ ഇങ്ങട്ടെ അപ്പൊ അതെത്ര റുപ്പ്യ കൊണ്ടോയിനി
ഞാന് അറ് നൂർ ഇരുനൂറ് റുപ്പ്യ കൊണ്ടോയനി
ഏ... എന്നിട്ട് അവിടുന്ന് എന്തയ്ത് തിന്നാനായി ചോക്ലേറ്റ്ക്കെ വാങ്ങിയോ
ആഹ ഒരു പെട്ടി ചോക്ലേറ്റ് വാങ്ങി
ചോക്ലേറ്റ് ഉണ്ടായിനോ അവിടുത്തെ ചോക്ലേറ്റ് നല്ല രസല്ലേ
ആ രസ്
എന്റെ എന്റെ മോ പോയിനി അപ്പൊ ചോക്ലേറ്റ് കൊണ്ട് വന്നേനി അല്ല അടിപൊളി ചോ പ്ലീറ്റി ഞാന് ചോക്ലറ്റ് തിന്നൂല അന്ന് എന്റെ മോക്കും കൂടി ഇടുത്ത് വെച്ച ചോക്ലേറ്റ് ഞാനാ തിന്നത്
ഹഹ
മോള് കെട്ടിിച്ചോർത്തീനി അപ്പൊ കെട്ടിച്ചോർത്ത് നിന്ന് വന്ന് പോക്ക്ുക എന്നന്നന്റെ ഓർത്ത ചീഞ്ഞ അയിന് ആ ചോ ളിക്കും കൂടി ഞാൻ തിന്ന് അത്ര രസോ
ആ
ഇന്ന് ഞാൻ അന്ന് പറഞ്ഞ് ചെയ്ത് ഇന്നൂറുപ്പ്യ ആണെങ്കി എനിക്ക് രണ്ടു പേക്കാൻാങ്ങു വിവിട ശ ആ
ആ അങ്ങനെയൊക്കെ വാങ്ങുള്ളു അല്ലാണ്ട് വാങ്ങൂല്ല
ആഹ ഓനാണെങ്കി ഒരു പേക്കും വാങ്ങി ഏതായാലും നല്ല അടിപൊളി ആയന്ന് അല്ല ഇതായ പിന്നെ എന്താ അഡ്രസ്സ് തെ വങ്ങി
ആ ഒര് അനിയന എന്ത ഒരു ഡ്രസ്സ് വാങ്ങി ഒരു ടീഷർ ഒരു ബ തൽപ്പത്തി ഇട്ട ഒരു കുപ്പായവും അനത്തിക്കു വാ പിന്നൊരു കുപ്പായം
ആ ആ അന്നൊക്കെ മാങ്ങയും മോര് കറിയും പോലെ നല്ല ആ നല്ലൊരു ഇതാണല്ലോ
റേറ്റ് പോലല്ലോ പറഞ്ഞേന്ന് കൊറെ കൊറച്ച് കൊറച്ച്
ആ ആ ആ